ഉം
ഹലോ
ഹലോ ഹലോ കേക്കില്ലേ കേക്കും ആഹ് എന്തർത്താനം
എന്താ ഒക്കെ നല്ലേ
ഉം
ചിക്കാൻ കേറിയതാ വാർപ്പിന് മുകളിലേക്ക്.
ഏഹ് അയ്ശരി
വാർപ്പിന്റെ മുകളിലേക്ക് ഡ്രസ് അലക് ക്കിയത് ചിക്കാൻ കേറിയതാ ഞ നട്ടു ച്ച നേരത്തൊന്നും കേയറാനെന്നെ കയ്യൂല. ഇപ്പം ചിക്കിയാല് നാളെ നേരം വെളുക്കുമ്പോ എടുക്ക
ആഹ് ഇപ്പൊ ചിക്ക്യാ തന്നെ പ്പ തന്നെ ഒണങ്ങും. അത്രീം ചൂടും വിങ്ങലു ആണല്ലോ? ഞമ്മള് അങ്ങനെ ചിക്കിട്ട് കാര്യുല്ല ഡ്രസ്സുകള് ഒക്കെ നെരച്ച് കേടു വെരിയാണ്
വെയിലത്ത് ചിക്കാൻ അതന്നെ വെയില് നല്ലോ കൊളിക്കാനോ വെയ്യാന്നെ അപപ്പം ചിക്ക ചിക്കിയാല്
ഏതിയാലും വാർപ്പിന്റെ മോളില് ഒക്കെ ശ്രദ്ധിച്ചോളി പാമ്പ് ഉള്ളതാ
ഉം പാമ്പ് വാർപ്പിന്റെ മൊകളില് എത്തുല വിചാരിക്ക്ണ്
ആഹ് ആഹ് ആഹ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല തണുപ്പുള്ള സ്ഥലം എന്തേലും ഒക്കെ ഇണ്ടേലൊക്കെ
ഉം അല്ല വാർപ്പിന്റെ മൊകളിൽ തണുപ്പ് ഇല്ല
ഉം മരത്ത് മ്മേക്കൂടിയൊക്കെ കേറിയാട്ടെ
ഞമ്മള കാലൻ ഈ നേരത്ത് തന്നെ കാല് പൊള്ളുവാ
ആഹ്
ഏഹ് ഞാൻ കൊറച്ചുണ് ഒരു നാലഞ്ചു ദിവസം മുന്നേ അവിടെ വാർപ്പിന്റെ മൊകളിൽ വന്ന് ഇരിക്കാറ് ഒണ്ടായിരുന്നു
ആഹ് ഞമ്മള് ആഹ് വാർപ്പിന്റെ മോളിൽ വാർപ്പിന്റെ മോളിരിക്കാൻ അമ്മക്ക് സുഖാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യല്ല അപ്പ അയിനും കയ്യാത്ത കോലാണ് ഇള്ളത്
ഏഹ് ഏഹ് വാ ചൂടാവുക
ആഹ്
കയ്യ്ണില്ല ഇവടെ ഭയങ്കര ചൂടാ
ഞാൻ ഇതേമാതിരി വാർപ്പിന്റെ മൊളിൽ ഒരു ദിവസം ഉ ച്ചന്റെ ടൈമില് ഓസില് വള്ളാക്കികാട്ട് ഞാൻ ഓസില് വെള്ളാക്കി അങ്ങനെ വാർപ്പിന്റെ മോളില് ഇങ്ങനെ ഒഴിക്കാണ് ആ വെള്ളത്തിൽ കാല് ചവിട്ടി നിന്നിട്ട് തന്നെ പൊള്ളീട്ട് കാലുണ്ടല്ലോ
ഉം വെള്ളത്തിൽ തന്നെ നിക്കാൻ കഴിയിണില്ല
നല്ല ചൂടാ
ഏതിയാലും രണ്ടീസം മുമ്പ് ഒരു മഴ പെയ്ത് ആ മഴ പെയ്ത് ഇതൊന്നും പ്പേടിം എത്തിയില്ല മഴ പെയ്ത ടൈമില് ഒരു ഉം
നല്ല മയക്കാറ്ണ്ട് അത് പെയ്തട് ഭൂമീക്ക് എത്ത്ണില്ല
ആഹ് അന്ന് നല്ല തണുപ്പുണ്ട് പിറ്റേന്ന് പിറ്റേന്ന് ഉച്ചയപ്പോത്തില് വീണ്ടും പഴയ പോലെന്നെ ആയിം ചെയ്ത്
ആഹ് ആഹ് മൂടി കെടല്ള്ളതോണ്ടാണ് ഞമ്മക്ക് ഇത്ര വിയർപ്പ്
ആഹ് ആഹ് ആഹ് അതാണ്
നല്ല വിയർപ്പ ചൂടുണ്ടല്ലോ ഞമ്മക്ക്
ആഹ് ചൂടുണ്ട് അങ്ങനെ മൂടി കെട്ടി നിക്കുമ്പോ ഞമ്മക്ക് അധികം ചൂടാണ് ആഹ് ഏതാലും ഇപ്പ ഏറ്റവും ബെസ്റ്റ് രാത്രി ചിക്കാണ് രാത്രി ചിക്കി രാവിലെ എടുക്ക ഇതാണ് ഏറ്റവും ബെസ്റ്റുള്ള കാര്യം എന്നാ വസ്ത്രങ്ങൾക്കും നല്ലതാണ് ഉ മറ്റേ നമ്മള ആ വെയിലത്ത് ചിക്കും ചെയ്യണ് പിന്നെ വെയില് കൊണ്ടടു കാരണം അവനോന് വിചാരിക്കും ചെയ്യും വസ്ത്രങ്ങൾ അങ്ങനെതാവും ചെയ്യും ഒണങ്ങി
ഞാൻ സാധാരണ അയിന് അന്നെ കാട്ടല് കാരണം രാവിലെ ഒരു എട്ടുമണി ഒമ്പത് മണി അവമ്പന്തേനും എടുത്താൽ നല്ല ചൂ ഊട്രീന് ചൂടത്ത് ആയി കിട്ടയും ചെയ്യും മറ്റേത് പിന്നെ ഞമ്മക്ക് ഉച്ച ആയിക്കഴിഞ്ഞാൽ വെല്ലാത്തക്കാണ്ട് കേറാനന്നേ കഴിയൂല്ല
ആഹ പിന്നെ ഞമ്മക്ക് ഡ്രസ്സ് ഞമ്മക്ക് മാട ക്കി വെക്കാന ഒക്കെ ബുദ്ധിമുട്ട് ഈ വെയിലത്തിന്ന് എടുത്താല് ചൂട് അങ്ങാട് പോകുല കൊറേ ടൈമിന് ചൂട് പോകല അവസ്ഥത്തില്ല
ആ അതന്നെ ഞാൻ അഥവാ വെയിലത്തേക്ക് കേറിയാല അന്നെ എറങ്ങി തല ചുറ്റ ചീട്ട് വെക്കൂല
ആഹ്
ഇന്നിട്ട് പിന്നാ തണലത്ത് നമ്മള് സ്റ്റെ- പ്പ്മ്മേല് അവിടെ കൊറച്ചേരം ഇരിക്കും ഇരുന്നിട്ടാ തല ചുറ്റില് തീർന്നിട്ടേ പിന്നെ എറങ്ങിപ്പോരലുള്ളൂ
ആഹ് ആഹ്
വെയിലിന്റെ ചൂടോണ്ടാണ്
ആഹ് അതെ
മ്
രണ്ട്സം മുമ്പ് മഴ പെയ്തതോണ്ടാണ് ഞമ്മക്ക് ഇത്രയെങ്കിലും ഒരിത്ള്ളത്
മ് ഇവിടെല്ലാം മൂടല് ഇന്നൊക്കെ നല്ലോം മൂടിക്കെട്ടി വന്നിട്ട്ണ്ടായിരുന്നു ഞാന് വിയർത്തൊലിക്കാപ്പൊക്കെ
ആഹ് നല്ല മൂടിക്കെട്ടി വന്നതാന്ന് മഴ പക്ഷെ പെയ്തില്ല
സാധാരക്കാരൊക്കെ എ സി വെക്കാണല്ലോ ഏത് കൂര പെരയാണെങ്കിലും എ സി വെക്കാ അയിന്റെടയിൽ ഇങ്ങനെ കേട്ടിരുന്നു ബി പി എൽ കാർഡിന് എസി ആണെങ്കിലും ഓൽടത് എപിഎൽ ആക്കുന്നൊക്കെ കാരണം പറഞ്ഞിട്ട് കാര്യില്ല ഇന്നത്തെ കാലത്ത്
ആഹ്
ഏഹ് പണി കഴിഞ്ഞാണങ്ങള് വന്നിട്ട് നാടൻ പണിക്കാരാണല്ലോ സാധാരണക്കാര് ഓല് പണി കഴിഞ്ഞ് വന്നാണ്ട് ഓല്ക്കൊന്ന് വിശ് റമിക്കാന് നെലത്തും കെടക്കാൻ കയ്യ്ണില്ല അല്ലെങ്കിവടെ നെലത്ത് വന്ന്ങ്ങാണ്ട് കടക്കലാണ് ആഹ് തണ്പ്പ്ണ്ടാക്ണ്ട് ഇപ്പതൊക്കെ ചൂടാണ് അപ്പോൽക്ക് കെടന്ന് കെടന്ന്ട്ട് ഒറക്കും പൊറ്ക്ക്ണില്ല ഓലയും പറയാൻ വയ്യ അപ്പെണീറ്റ്ട്ട് കടൊ ക്കെയായാലും എ സി വെക്കും ഇവിടെങ്ങ് പറ
അങ്ങനെല്ല എല്ലാർക്കും വേണല്ലോ
മ്
പിന്നെപ്പോരോ സാഹചര്യത്തിനനുസരിച്ച് എല്ലാരും മാറും
അതെന്നെ ഏത് കുറ്റിപ്പെരയിലുപ്പൊ മ് ഊ ചിരുള്ളേരിയാണ് കണ്ണേരിയ
ആഹ് എന്താണ് സ്പെഷ്യല്
എർച്ചി വെച്ചിണ് അപ്പഞ്ഞ് തൂമ്പിക്കാന്
ആഹ്
ചീരുള്ളി എരിയാണ്
അഹ്ശെരി ഉം ഇങ്ങള് എർച്ചി എർ ച്ചി വെക്കുമ്പം ച്ചി ചെറിയ ഉള്ളിം വെളുത്തുള്ളിം പിന്നെ മസാല പൊടികളും ഉം ഞ്ചിയും കരിവേപ്പും അങ്ങനെ ഇട്ടാട്ട് വെക്കലാ?
ആഹ്
തക്കാളിം സവോളിന്ന് ഇടേല്ല.
ഏഹ് അതൊന്നു ഇടൂല്ല അഹ് പിന്നെ വേണെങ്കി നമ്മക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഏഹ് തക്കാളിം സവോളിം ലാസ്റ്റ് ചട്ടീട്ടൊന്ന് വഴക്കിയിട്ട് അയിക്ക് വേണെങ്കില്ടാ
ആഹ്
പക്ഷേ ഇവ ഇവടതല്ല ഇഷ്ടം ഇവടാ നല്ല മൊരിഞ്ഞ് ചട്ടീന്ന്ങ്ങനെ പൊറുക്കി തിന്ന്ണ രൂപത്തില് നല്ല കർപ്പ് കളറാവണ എറച്ചിയില്ലേ.
ഇവടെ ഇവടെ ഞാൻ ഇന്റെ കല്യാണം കഴിഞ്ഞന്ന് മുതൽ ഞാനാ അങ്ങനത്തൊരു കാ ഇന്റെ വീട്ടിലൊക്കെ അങ്ങനാണ് പക്ഷേ ഇവടെ അങ്ങനെ കാണലേ ഇല്ല ഇവടെ വെര ആഹ് മസാലേന്ന് ഇങ്ങട്ട് ഇട്ത്ത് തിന്ന. തക്കാളിം ഉള്ളിം മൊല്ലതുട്ടാട്ട്
എനിക്കിഷ്ടാട്ടോ അങ്ങനെ ഞാൻ എല്ലാ രീതിയിലും ഇണ്ടാക്കല്ണ്ട് പക്ഷെ ഇവടെ ഇഷ് കർപ്പർച്ചിയാ
ആഹ് ഇൻക്ക് ആദ്യം വെല്യ ഇഷ്ടംന്നുല്ലേനി ഇപ്പ പിന്നെ കൊഴപ്പല്ല ഇഷ് എന്നും അങ്ങനെ ആകുമ്പോയി മറ്റേ തിന്നാന അങ്ങനെ തിന്ന് ചേല്ള്ളതോണ്ട് അങ്ങനെ ഒണക്കി തിന്നാനൊരു പൂതി.
അഹ് ശെ
പിന്നെ ഇപ്പോ ഉമ്മാക്ക് ഇതൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ അങ്ങനെ വെക്കാണല്ലൊ പറ്റൊള്ളു. ഞങ്ങള് കൂടുതലും അതാണ് പറയ പലവക
ആഹ് ആഹ് എർച്ചിന്റെ പലവകകള് ലേ ലിവറും പതിരൊക്കെ വരുന്നേ?
കൂടുതലും മാങ്ങല്ലെ അപ്പൊ അതാവുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ ഒണക്കാനങ്ങനെ ബുദ്ധിമുട്ടാണ് കാരണം കൊറെ വേവണതും വേവാ ത്തതും ഒഴിവാക്ക്ണതും എല്ലാ എല്ലാ സൈസും ഉണ്ടാവല്ലോ.
അഹ്ശെരി
പിന്നെ ർഞ്ഞാല് തിന്നാൻ കഴിണോൽക്ക് നൂറു രൂപ കൊടുത്താല് ഒരു ദിവസത്തെ ഇണ്ടാവും പലവക
ഉം ഇവടെതാ ഇ ഇവടെ
കൊർച്ച് കൊടുക്കും മാണോ എത്തെറ്റേ ഇണ്ടാവൂല്ല.
ഇപ്പൊ നാന്നൂറ് അയിലെന്നെ ഇണ്ടാവും എല്ല്
ആഹ് ഏഹ് നാന്നൂറായോ?
നാന്നൂറ് ആയിണ്ന്ന് പർഞ്ഞേട്ടിന്നു.
ആഹ്
എല്ലില്ലാത്ത എറച്ചിക്കും വാണ്ടി അഞ്ഞൂറിന് വേറെ സെപ്പറേറ്റ് വാങ്ങാന്നൊക്കെ പറഞ്ഞേട്ട് അവടെ മാത്രായിട്ട്.
അഹ് ശരി ഇന്നാ പിന്നെ അടുത്ത കൊല്ലക്കെ ആവുമ്പോത്തിന് ഒരു ക്കഞ്ഞൂറ പക്ഷെ ഞമ്മള് കൊണ്ടെരുമ്പോം കാണാണ്ടാവെങ്കിലും കുക്കറിലിട്ട് വെന്ത് കഴിഞ്ഞാൽ തീരേ ഇല്ല
ഇല്ല ഇല്ല
അഞ്ഞൂറുപ്യൊക്കെ കൊടുത്ത് സാധനം വാങ്ങിട്ട് ഒരു ദിവസം തന്നെ തിന്നാല്ലാത്ത കോല
നാല് ആൾക്കാര്ള്ള വീട്ടിലാമ്പോ അത്‌ തെകയെന്നെ ഇല്ല
ആഹ് രണ്ടു നേരം തിന്നും വേണല്ലോ രണ്ടും മൂന്നൊക്കെ പേരകുട്ടിയേളുള്ളതും ആഹ് അല്ല ഒരു ദിവസം ഇത്ര മൂന്ന് നേരം ഇണ്ട് അപ്പൊ ബീഫും കോയിം അങ്ങനത്തെക്കെ ആണെങ്കിൽ ഞമ്മൾ രണ്ടും മൂന്നും നേരം തിന്നും ചെയ്യും എല്ലത്ത്ക്കും പറ്റുല്ലോ
അതെ ആഹ് ഞാനെന്ത് ചെയ്യും അയിന്ന് കൊറച്ച് കഷ എടുത്തിട്ട് രാവിലത്തേക്ക് കറിയാക്കും ഉരുളൻ കിഴങ്ങൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് കറിയാക്കും
ഉം ഉം
അല്ലെങ്കിൽ
എല്ലാത്തിനും റൈറ്റാണ് എല്ലാ സാനത്തിനും ഇഞ്ഞി ഇപ്പൊ കൊറയ്ണത് ഏതുണ്ടാവൂല കൂട്ണതേ ഇണ്ടാവൊള്ളൂ എല്ലോം യുദ്ധവും കാര്യൊക്കെ യുദ്ധത്തിന്റെ പേരില് കൊറേ കൂടി ആഹ് യുദ്ധം വന്നതില് നമ്മള് യുദ്ധം യുദ്ധം ഇപ്പളും യുദ്ധണ്ട് പക്ഷെ നമ്മളെ മൈന്റിന്നതൊക്കെ പോയി
യുദ്ധവടെ നടക്കുന്നുണ്ട് ന്യൂസിലെന്നെ ഇപ്പൊ വല്ലാന്നും യുദ്ധത്തിനെ കുറിച്ച് വരുന്നില്ലല്ലോ
ആഹ് അതാണ് ആഹ് ഫസ്റ്റില് ആതില് ഭയങ്കര യുദ്ധായിട്ട് ഭയങ്കര പറച്ചിലായിരുന്നു
അയ്ന് അയ്യ്ൻ്റെടേൽ വേറോരോ പ്രശ്നങ്ങൾ ആഹ് പിന്നെ വാഹന പയനാട് ആ വാഹനപകടം ഈ ഭാഗത്തെ ടീച്ചർമാര് പോയ അപകടം ആണ് അങ്ങന് ത്തെ ഓരോന്ന് കേക്കുമ്പോ നമ്മൾ പിന്നെതെക്കെങ്ങ് മറ്ക്കാണ് സംഭവം
അതെ അതേമായ്ക്ക് രണ്ടീസം മുമ്പ് ബോട്ടപകടണ്ടായി അത് നമ്മളെ കേരളത്തിലൊന്നല്ല എങ്കിലും ഒമ്പതാൾക്കാര് മരിച്ച്ണ് അയിൽ പെണ്ണിനേം കുട്ടിനിം കിട്ട്യ കോലം അത് കാണാൻ കഴിയൂല ഒന്നും ആ ബോട്ടപകട്ത്ത്ത്തെ ആഹ് ആ കുട്ടീനെ നെഞ്ചോട് ചേർത്താട്ടേ
ആഹ് ഒരു വീഡിയോല്ണ്ടേ പാമ്പിനെ കാണ് ണേനെ കുറ് ച്ച് പറ്ഞ്ഞാണ്ട്
ആഹ്
അപ്പമ്മ്യേ പണ്ട് കാലത്തൊന്നും പാമ്പില്ലേന്യൊ അമ്മേന്ന് ചോയ്ച്ചുമ്പം അമ്മ പറിയിണ്ട് പണ്ട് കാല്ത്ത് പാമ്പ് ഇണ്ടായിര്ന്ന് പക്ഷെ ഇത്ര ന്യൂസ് ചാനലുകള് ഇല്ലായ്രുന്നു
ആഹ് അതന്നെ
കാര്ണം ന്യൂസ് ലണ്ട് പെര്പ്പിക്ക്ണെത് കൊറേണ്ട്ന്ന് പാമ്പ്ണ്ട് ചൂടത്തെല്ലോം എർങ്ങ്ണും ഇതാക്ക്ണൊക്കെണ്ട് അയ്ന് തൊറ്ന്നു കയ്പ്പിക്കലൂണ്ട്
ആഹ് അതെ
ആ കുട്ടീനെ പിട്ച്ച് കട്ക്കണല്ലേ
ആഹ് അതന്നെ
ആഹ് ഇമ്മാർഞ്ഞ്ക്ക്ണ് എന്താ പിന്നെ
ആഹ് അത് മറ്റേ ഏഐ വീഡിയോ ഇണ്ടാക്ക്യതാണെങ്കിലും റിയലായ്ട്ടാണ് സങ്കല്പ്പിച്ചാപ്പെത്താപത് ആ ബോട്ട്ലേക്ക് കേറ്ണതും ആ ടൈമില് കുട്ടിനെ ഇട്ക്ക്ണത് ആഹ് വെള്ളത്ത്ന്ന് അതേമാതിര്യയ്നെ കിട്ടാ കാണാൻ കയ്യില അത് ങ്ങനത്തൊരോരോ അപകട വാർത്തകൾ ഓരോ ദിവസം കഴിയുമ്പൊളും
ഉം ല്ലേ
ന്നായ്ക്കോട്ടെ ഞാൻ വിളിക്കട്ടോ
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ്